ഹലോ ചേച്ചി കേക്കുന്നൊ
ആ കേക്ക
ആ ഓക്കെ ഓക്കെ ഇപ്പ ക്ലീറാ ഞാൻ പറയുന്ന ക്ലിയർായിട്ട് കേൾക്കുന്നുണ്ടോ
ആ ക്ലിയറ കേൾക്കാ
ആ എങ്ങനെണ്ട് കാലാവസ്ഥയക്കെ
കാലാവസ്ഥ ണ്ട മഴ ചാർന്നു മുമ്പേ വെയിലാര്ന്ന് ഇപ്പൊ തണ്ടെ മഴയായി വീണ്ടും
ഒക്ക കഴിച്ചോ ഉം അവിടെ എങ്ങനൊണ്ടാര്ന്ന നമ്മുടെ ഇലക്ഷൻ ഒ ക്കെ എങ്ങനെ ഒണ്ടാരുന്നു
എലക്ഷന് ഇവിടെ മ്മടെ കോൺഗ്രസുകാരല്ലേ കൊണ്ടുപോയത്
ആ ഇവിട്ടരു റെക്കോർഡ് വിജയത്തിലോ
അതെ അതെ ഇപ്പം എന്തുവാ കൊറെ ഇതക്ക പറഞ് പ്രഖ്യാപനമൊക്കെ പറഞ്ഞില്ലാരുന്നോ പെണ്ണുങ്ങളെ ആ സ്ത്രീ കളും പുരുഷന്മാരും എല്ലാം സകലരും അങ്ങോട്ട് പോയേക്ക ഓട്ടുവായിട്ട് അതുകൊണ്ട് അവര് ജയിച്ചു പോയി
ആ എനിക്ക് തോന്ന അവര് കേറിട്ട് ഇപ്പൊ ഒരു മാസം ആ കംപ്ലീറ്റ് ആയില്ലേ ഒരു മാസം കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ മാസത്തിലോട്ട് കേറുന്നേ ഉള്ളൂ അയിന്റെടക്ക് അവര് പറഞ്ഞ രണ്ടുന്ന് കാര്യങ്ങളൊക്കെ ആ സംഭവിച്ചിട്ടുണ്ട് ആ അവരതൊക്കെ ന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇനി മറ്റേ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഇതും കൂടെ ഉണ്ടല്ലോ എന്തോ നമ്മുടെ ഇൻഷുറൻസ് അതോടെ ക്ക വന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ലയായിരിക്കും ചേച്ചിങ്ങനെ നമ്മുടെ പ്രിയദർ നീല് കെറിയാരുന്നോ
ഞാൻ ഒരു പ്രാവശ്യം കേറിയടാ ആ ഒരു പ്രാവശ്യം കേറി എനിക്ക് കൊഴപ്പമില്ല റ്റി ക്കറ്റ് ഫ്രീ ആരുന്നു കണ്ടക്ടർ വന്ന് നമ്മളോട് ചോ ച്ച് എവിടെ ഇറങ്ങണ്ടേ ആ ത്രേ അന്നേരം ഞാൻ വിയാച് പൈസ കൊടുക്കണേ എനിക്ക് അറിയിത്തില്ലായിരുന്നു അത്രയുവെ പേ ട്ടെന്ന് ഇതാവൂന്നുള്ളത് പക്ഷേ പതിമൂന്ന് രൂപയായാലും പതിമൂന്നിരുപക് ലാഭം ഉണ്ടായിരുന്നു അന്നേരം മോന് മാ ത്രം ടിക്കറ്റ് എടുത്താ മതിയായിരുന്നു അങ്ങനെ ആ അതെന്തായാലും പ്രാബല്യത്തിൽ വന്ന്
ആ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ നട ക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് ബസ്കാര് ഇപ്പം ജൂലൈ ഒന്നാതീയെതൊട്ട് അവര് സമരത്തിലാണല്ലോ എണ്ണൂറ് ബസ് എങ്ങാണ്ട് സമരത്തിലാ അവറെ കാര്യന്നുയിഷ എനിക്ക് തോന്നുന്നു ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നല്ലയാന്ന് തോന്ന ല്ലേ
അതെ അതെ ആന്നാന്ന് ഇതിപ്പം ടിക്കറ്റ് ഫ്രീ ആന്ന് പറഞ്ഞൊണ്ട് പെണ്ണുങ്ങളെല്ലാം ഇ തിനകത്തല്ലേ കേറുന്നേ അപ്പൊ ആ ബസ്സുകാർ ക്കൊന്നും അത്രേം പൈസയില്ല
അവർക്ക് ആ പക്ഷെ ഞാന് നിരീഷ ഒരു കാര്യംന്ന് പറഞ്ഞാലേ
ആ
ഇവര് ഈ വീഡിയോസ് ഒക്കെ ഇടുവല്ലോ? സോഷ്യൽ മീഡിയയിലൊക്കെ, ഈ ഇടുന്ന സമയത്ത്
ആ.
ഇവര് ആരും ഇരിക്കുന്ന വി ആരും ഇടുന്ന ഫോട്ടോസാ കൂടുതൽ ഇടുന്നത്. ചിലപ്പോഴങ്ങ ഒ ഒന്നോ, രണ്ടോ പേര് ഇരിക്കുന്ന കാണിക്കും. പക്ഷെ ഈ ആണുങ്ങളെല്ലാം എങ്ങോട്ട് പോയന്നച്ചി ഞാൻ ആലോചിക്കണത്. കെ. എസ്. ആർ. ടി. സി. യിൽ എന്തായാലും. ഇ ഇത്രയും തിരക്കായോണ്ട്, കൂടുതലും സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കോളേജിൽ പോണ പെൺകുട്ടി കളായിരിക്കും കൂടുതൽ ഉള്ളത്. അതില് ആണുങ്ങൾ ഭയങ്കര കുറവാ അതിനകത്ത്. പക്ഷെ, അവര് പ്രൈവറ്റില് ഇല്ല. അവരെന്താ പ്രൈവറ്റിൽ കയറാത്തെ? ചേച്ചി നിരീക്ഷായിരുന്നോ? ചുമ്മാ ഒന്ന് നോക്കണേ? ഇപ്പൊ സാധാര നമ്മള് ബസിൽ കയറിക്കഴിഞ്ഞാല് രണ്ടിനകത്തും ചില ഇപ്പ പെമ്, പെണ്ണുങ്ങൾ കൂടുതലായിരിക്കും. എന്നാലും ഒരു പകുതിയോളം ആണുങ്ങൾ കാണും. പോട്ടെ വൈ വൈകുന്നേരം ആയാൽ കൂടുതലും അവരയിരിക്കും. ഒരു ആറ് മണി കഴിഞ്ഞാൽ അവരേ കാണത്തൊള്ളൂ. സ്ത്രീ ജനങ്ങളൊക്കെ, വളരെ വിരളിൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. പക്ഷെ, ഞാൻ നോക്കുമ്പോ പ്രൈവറ്റിനകത്ത് വൈകിട്ട് ഇവരില്ലെന്നേ! ഇവരൊക്കെ പിന്നെ എങ്ങോട്ട് പോയി? ഇവരി ഇനി വല്യ ലോറിയിലും കേറിപ്പോയോ? ഇവര് ഇവരെ, ലതിലും കാണുന്നില്ല. ഇതി ഇതിലും കാണുന്നില്ല. എനിക്കതാ എന്താ ഇങ്ങനെന്നൊരു ഡൗട്ട്. ഡൗട്ട്ന്നറഞ്ഞ ഇനി എനി എനിക്ക് മാത്രം തോന്നിയാന്നറിയാൻ പാടില്ല.
പുറത്ത് പോകാനാക ആഗ്രഹിക്കാത്ത ആണുങ്ങളായിരിക്കും മിക്കതും അല്ലെ?
അല്ല. പക്ഷെ, അവര് എല്ലാ വീട്ടില്, എല്ലാ വീട്ടിൽ നിന്നും ഒരു പുരുഷനെങ്കിലും ജോലിക്ക് പോവൊല്ലോ? അല്ലെങ്കിൽ ഒരാൺകുട്ടിയെങ്കിലും സ്കൂളിലോ, കോളേജിലോ, ഒക്കെ പഠിക്കാനൊക്കെ പോവല്ലോ!. അങ്ങനെ അവരെ ഇപ്പ കാണാനില്ല. ഉം. എന്റെ ആണെങ്കിലേ, എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്താണെങ്കില് അവിടെ നമുക്ക് രാവിലെയും, വൈകിട്ടും ഒന്നോ, രണ്ടോ ഈ കെ സാർ ടി സി ബസ്സുകളേ ഉള്ളൂ. ബാക്കി എല്ലാം പ്രൈവറ്റ് ബസ്സാ. ഒരു അഞ്ച് മിനിറ്റ്, ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ്, ഇരുപത് മിനിറ്റ് ഒക്കെ ഇടവിട്ട്, മൊത്തവും പ്രൈവറ്റ് ബസ്സ്‌കളാ. അ, അങ്ങനെ എനിക്ക് തോന്നു, അങ്ങനെയുള്ള റൂട്ടുകളിലൊന്നും വലിയ കുഴപ്പം ഇല്ല.
ഇല്ല. ഉം ഉം.
ഈ, ഒരുമിച്ച് മത്സര ഓട്ടംമുള്ള റൂട്ടുകളുണ്ടല്ലോ?
ണ്ടു ണ്ട്.
ആ. നമ്മള് തന്നെ കാണത്തില്ലയോ? മത്സര ഓട്ടം നടന്ന ആക്സിഡന്റ് ആയി അങ്ങനെയായി, ഇങ്ങനെയായി, അവർക്ക് പരിക്ക് പറ്റി, മരിച്ച് ആ ആ റൂട്ടിലൊക്കെ അവർക്ക് ച്ചിരി പ്രശ്നവുണ്ട്. ഇവരെന്തോ, നികുതി ഇളവങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അൻമ്പത് ശതമാനത്തോളം നികുതിളവങ്ങാണ്ട് കൊടു ആ. പിന്നെ ഞാൻ കണ്ട കാര്യം ര്യം ഏയ് ചിലപ്പം, എല്ലാ ജോലിക്കാർക്കും പാർട്ടി ഒക്കെ ഉണ്ടല്ലോ? അത് വെച്ചിട്ടൊക്കെ, ഞാനങ്ങനെ ഒരു പ്രാക് പ്രൈവറ്റ് ബസ്സിൽ കയറിയ സമയത്ത് അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നത്കണ്ട്. ഏ, എന്താ, കേരളത്തിലെ ഒൻപതിനായിരത്തോളം വരുന്ന പ്രൈവറ്റ് ജീവനക്ക കുടുംബത്തെ പട്ടിണിയാക്കിയ, ഈ സർക്കാരിന് അഭിനന്ദനങ്ങൾ. ഇനി ഒരു, ഒരു സൈഡിലും പോസ്റ്റ്ർ ഒട്ടിച്ചേക്കണന്ന് പറഞ്ഞാല് അൻപത് ശതമാനം നികുതിയിളവ് തന്ന ഈ സർക്കാരിന് അഭിനന്ദനങ്ങൾ.
ആാാ
അപ്പൊ ഇത് രണ്ടും, പ്രൈവറ്റ് ബസ്സിനകത്താ വന്നേക്കുന്നേ.
അതെയോ? ആാാ.
മ്പം നമ്മുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാ.
അതെ.
പക്ഷെ, ഈ പി. എസ്. സിക്കും ഡെയിലി സാധാരണപ്പെട്ട ജോലിക്ക് പോന്ന ഒരുപാട് ചേച്ചിമാരും ആന്റിമാരും സ്കൂളിൽ പോന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആ അവർക്കൊക്കെ എന്ത ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പി. എസ്. സി പരീക്ഷ എഴുതാൻ പോയി, നാൽപ്പത് രൂപ ലാഭമായി. നമ്മള് നേരത്ത ആണെങ്കി, എക്സാം വരുമ്പം എക്സാമിന് പോണം ആഹ അത്തന്നെ എക്സാമിന് പോണം ഇപ്പൊ ദൂര ഇപ്പൊ കൊല്ലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത അ നൂറ രൂപ അടിപ്പിച്ചച്ച് വര നമ്മ പോയി പോവാൻന്നെ വൺറോട്ടെ നൂറ് രൂപ വരും
അതെ
അപ്പം തിരിച്ച ഇവിടെ വരുമ്പോത്തേക്ക് ഇരുന്നൂർ രൂപ അകത്തില്ലേ അപ്പൊ ദൂരെ സ്ഥലങ്ങളിൽ ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ഒരു ഫാമിലിക്ക്ത് നല്ലതല്ലേ പിന്നെത് മാത്രല്ല ഈ ഇങ്ങനെ വിമർശനങ്ങൾ കൊറേ ണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഫാസ്റ്റിനകത്തും ഒക്കെ കേറി പോകുന്നുണ്ട് അവരിപ്പ എന്തായാലും പ്രൈവറ്റ് കയറൻ പോകുന്നില്ല ഫാസ്റ്റ് പോകുന്ന ആൾക്കാരെ അതിലേ പോത്തുള്ളൂ
പോത്തോള്ളു ഇപ്പം താൻ പറഞ്ഞതുപോലെ ഇവിടെ ഇവിടെ ഇവിടെയും ഒരൊറ്റ ബസ്സേ ഉള്ളൂ കെഎസ് ആർ ടിസി പ്രിയദർശിനി ഇവിടെ ഓരോ ഒറ്റ ബസ്സേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഏ പിന്നെ എന്താ ചവറ കരുനാപ്പള്ളി വഴി ആ അപ്പൊ ആ ഒരു ബസ്സ് തന്നെ എത്രയോ പേര് എത്രയോ സ്ത്രീയ എന്ന് വെച്ചാൽ കുട്ടികളും സ്ത്രീ നമ്മടെ പെണ്ണുങ്ങളും എല്ല അതിനകത്ത് തിങ്ങിയാ നിക്കുന്നത് കാരണം ഈ ഒരു ഇങ്ങനോരു ഇത് വന്നോണ്ടേ ഒരു ടിക്കറ്റ് വേണ്ടന്നുള്ള ഒരു രീതി വന്നപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം ജോലി ക്കും അല്ലെ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവർക്കൊക്കെ നല്ല ഒരു കാര്യമാണ് സത്യം പറയാൻ ഒരുപാട് പൈസ ഇപ്പൊ കൊല്ലത്തൊക്കെ ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ബസ്സ് ന് പോയാ മതിയേ പ്രിയദർശൻ ഇല്ലയോ കേസ ആഹ അപ്പ അതൊക്കെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം കേയറോണ്ട് അത്രയും ഒരു നേട്ടം വന്ന്
ആ പി സാധാരണപ്പെട്ട ആൾക്കാർ ഒരിക്കലും ഇതിനെ വിമർശിക്കത്തില്ല ആ ആ ആ വീട്ടിൽ ട്ട അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളോ അവരും പറയത്തില്ല അവരെല്ലാം ഈ പരി പ സപ്പോർട്ടചെയ്യത്തേള്ളു കാരണം ആഹ ആ വീട്ടിലോട്ടല്ലേ അത്രയും പൈസ ഏ കിട്ടുന്നത് നമ്മളിപ്പം ഒരു ദിവസം പത്ത് രൂപന്ന എടുത്താലും ഒരു മാസം ആവുമ്പോ എത്ര രൂപയായി ഒരു വർഷം ആവുമ്പോത്ര എത്ര ദിവസമായി അതത്ര രൂപയായി
അതെ അതെ ശെരിയാ അങ്ങനെ കൂട്ട ഇത് നല്ല ഒരു കാര്യം
ആഹ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടായിരുന്നു നമ്മള് ഇപ്പൊ സ്ഥിരം പോകുന്ന ആൾക്കാരാണെങ്കിലേ ആ ടിക്കറ്റിന്റെ പൈസ ഉണ്ടല്ലോ പത്ത് രൂപയോ പന്ത്രണ്ട് രൂപ എന്താല ഏറ്റവും പറഞ്ഞ പത്ത് രൂപയുണ്ട് ആ ടിക്കറ്റിന്റെ പൈസ സേവ് ചെയ്താ അതോരു സേവിംങ് ആയിട്ട് കി നമുക്കിപ്പൊ ഒരു പെട്ടന്ന് നൂറ്പയുടെ അത്യാവശ്യം വന്ന് നമുക്ക് ആരോടും ചോദിക്കേണ്ട
അതെ അതെ നമ്മുടെ കയ്യിലുണ്ട നമ്മുക്ക ആരോടും ചോദിക്കണ്ടല്ലോ
അതന്നെ എന്തായാലും നമ്മള് ഒരു നൂറ് രൂപക്കെ അല്ലെങ്കിൽ പോയിട്ട് ഒരു പത്ത് രൂപ നമ്മുടെ ടിക്കറ്റിന്റെ പൈസ നമ്മ മാറ്റ പറ്റ ഇപ്പ പെട്ടെന്ന് നൂറ്പ എടുക്കാല്ലാത്തവര് കാണും അതേസമയം ഒരു പത്ത് രൂപ നമ്മൾ ഒരിടത്ത് പോന്നുന്നു ആ ഈ പൈസ ഞാൻ എന്ത ചെയ്യ ഇത് മാറ്റിവ വെക്കാം അതങ്ങനെ മാറ്റി വെക്കാം ക്കമ്പം അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നല്ലേല്ലേ
ആണാണ് അതെ
പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പ്രൈവറ്റുകാരുടെ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞല്ലേ നേരത്തെ ഇവര് കെ എസ് ആർ ടി സി ഭയങ്കര നഷ്ടത്തിലല്ലായിരുന്ന
ആഹ നീരത്ത ആന്നാന്ന്
അ നേരത്തെ അതിനെപ്പറ്റി ഒരുപാട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ഈ പറയുന്നെ ഇവർക്ക് ഇവർക്ക് രാജാവായിരുന്നു ഇവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കയോ ഒന്നും ചെയ്യണ്ടായിരുന്ന എന്നിട്ട് ഇവര് കെഎസ് ആർ ടി സിയ കുറ്റം പറഞ്ഞട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്ന
ഉം ഉം
അന്നും ഹെ യെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്വാവ ഇവർക്ക് ഈ മറ്റെല്ല കുപ്പിയിട്ട പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗണേഷ് കുമാര് മന്ത്രിയായിരുന്ന സമയത്ത് ആ അതിനകത്ത് അവർക്ക് വിമർശനങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ പ്രൈവറ്റുകാര് ഇവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടുന്നുണ്ടായിരുന്നു ചില റൂട്ടുകളിൽ അതായത് അവരുടെ കയ്ന്ന് ഇവര് പൈസ മേടിച്ചിട്ട് ഇവര് ആളെ എടുക്കാതങ് പോകും
ആ ഹആ
പക്ഷെ അഡജസ്മെന്റ് ആവുന്നൊരു കാലഘട്ടമക്കെ ഉണ്ടായിരന്ന്
അതെ
അന്ന് ഇവർ ഈ പറഞ്ഞ കണക്ക് അന്ന് ഇവർ ആലോചി ചിലപ്പോം ഭാവിയിൽ ഇങ്ങനെ വരുമായിരിക്കും പക്ഷെ ഏറ്റവും വലിയരു കാര്യംന്ന് പറഞ്ഞാ ഇവരുടെ പ്രകടന പത്രികൽ ഇത് ഉണ്ടായിരുന്നല്ലോ
ഉണ്ട് ആ
അ അത് നേരത്തെേ വന്നേ ല ലക്ഷനൊക്കെ മുന്നേ വന്നേ അന്ന് ഇവരാരും ഒന്നും മുണ്ടിയില്ലല്ലോ അന്ന ഇവര് ചോദിക്കണമായിരുന്നല്ലോ നിങ്ങള് ഞങ്ങള് ഞാനൊരു പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരനാ നിങ്ങ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബസ്സിൽ ആള് കറത്തില്ല ന്റെ കുടുംബം പട്ടിണിയ ആവും എനിക്ക് നിങ്ങ എന്ത് പരിഹാരം തരും എന്നാ എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല അന്നവര് ചോദിച്ചിരുന്നെങ്കിൽ ഇവര് ആ ഇതിപ്പോ ഇവര് എന്തായാലും കേറിയില്ലേ അ അവർക്ക് ചെയ്തേ പറ്റൂ അന്നും അവരും ചിന്തിച്ചേനെ പ്രൈവറ്റുകാർക്ക് വേണ്ടിയ നമുക്ക് എന്ത് ചെയ്യാം അന്ന് ചോദിക്കാം അപ്പം അന്ന് ഇവര് വിചാരിച്ചന്ന് പറഞ്ഞാ ഇതൊക്കെ ചുമ്മാറാ നടപ്പ ലാവത്തൊന്നും ഇല്ല ഇതാ നമ്മൾ പറയുന്ന ഒന്നിനേ മറ്റുള്ള ദൃശ്യം ത്രീക്കക്കാത്തൊരു ഡയലോഗണ്ട് ഒന്നിനെ നമ്മള് വില കുറച്ച് കാണരുത്
അതെ അതെ ശരിയാ
അത് ഇവര്ന്ന് ചോ അതിനകത്തി ഇവരിപ്പോ പറഞ്ഞട്ട ഒമ്പതിനായിരം കുടുംബങ്ങള ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒമ്പതിനായിരം പ്രൈവറ്റ് ജീവനക്കാരുണ്ട് അതില ഒരാള് പോലും ചോയിച്ചില്ലല്ലോച്ചി ആ ആ ആ ശരി ശരി